ഓ സുഖം തന്നെ എന്തൊരു വിശേഷം മഴെ കൊണ്ടാ
എത്ര ദിവസം കൊണ്ട് തുടങ്ങി മഴയാണ് ഇന്ന് ഇത്തിരിയൊ ഒരു വെട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നാലും മഴ ഉണ്ട യിരുന്നു
ഇവിടെ അങ്ങനെ തന്നെ മഴ വരണംന്ന് വ- ഇല്ല എന്നാല മാത്രം ഒത്തിരി തോർച്ച ഉണ്ടായിരുന്നു ഇന്നും ഇന്നും ആ ഇന്നും വലിയ കുഴപ്പ ഇല്ലായിരുന്നു ഉ
ഓ ഓ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ഓ വെക്കേഷന ഒക്കെ കൊള്ളായിരുന്നു കൊച്ചനെ സ്കൂളിലൊക്കെ ചേർത്തല്ലേ
ഓ ചേർത്ത് സ്കൂളിൽ പോണ്
ആ എങ്ങനെയുണ്ട് പഠിത്തൊക്കെ
മൂന്നു ദിവസയാ നാല് നാളെയും കൂട ആകുമ്പ നാല് നാല്ു ദിവസവും പോയി തുടങ്ങി എ
അ ആ അങ്ങനല്ല ടെക്സ്റ്റ് ഒക്കെ എങ്ങനെുണ്ട്
ടെക്സ്റ്റ് ഒക്കെ ഇവർക്ക് കൊറെ നാളായി കിട്ടീട്ട് അതെല്ലാം അവര് സ്കൂളിലങ്ങ് വാങ്ങിച്ച വെച്ച്
ആഹ അതെന്താ അങ്ങനെ മേടിച്ചു വെച്ച പ അവിടെന്ന് പഠിപ്പിച്ചട്ട് കൊടുത്തു വിടൂലേ അതെ
ഇതുവരെയും കൊടുത്തു വിട്ടില്ലേ ഏ സ്കൂളിൽ നിന്ന് തന്നെ ബുക്കും പുസ്തകവും എല്ലാം കിട്ടിയായിരുന്നു അതെല്ല ല്ല അവര് സ്കൂളിൽ തന്നെ വാങ്ങിച്ചങ്ങ് വെച്ചു പിന്നെ ഇതുവരെ തിരിച്ചു കൊടുത്തൊന്നും വിട്ടില്ല എനിക്ക് തോന്നുന്നേ ഇവര് പഠിപ്പിച്ച് വല്ല ഹോം വർക്ക് അങ്ങനെ കൊണ്ടെങ്കിലേ കൊടുത്തു വിടുള്ള എന്നാണ് തോന്നണത് ഉം ഓ എല്ലാം സ്കൂളിലാണ്
കുട്ടി ഹാപ്പി എന്നെ
ഓ കുട്ടിക്ക് കുഴപ്പൊന്നില്ല പിന്നെ ഇപ്പം ആദ്യ ഒക്കെ പോയപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പാർക്കൊക്കെ ഉണ്ടെ പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ എന്നും പോണോ അങ്ങനത്തെ രീതിൽ ചോദിക്കുന്നു ഉം
അങ്ങനെ
പിന്നെ എന്തേര് അവിടത്തെ കുട്ടി എങ്ങനെ
ഉം കൊഴപ്പ ഇല്ല പോവന്ന
ഓ കരച്ചിലൊക്കെ ഉണ്ട
ഓ കൊണ്ടകുമ്പോ ഒരു വിഷമോ ഒരു വിമ പൊട്ടക്കോ ഒക്കെ തന്നെ പിന്നെ കൊറ ചെരം കഴിയുമ്പോ അങ്ങ് ശരിയാവും പിന്നെ ടീച്ചറ് വീഡിയോ ഒക്കെ ഇടുണോണ്ടേ ഉം എന്തെലൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇടക്കൊക്കെ വിളിച്ചു ചോദിക്കും കരയ്ണൊ എന്നൊക്കെ ഉള്ളതേ
ഉം ഉം ഉം അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടോ
ഓ ആറ് ആറ് ഏഴ് പേരൊക്കെ ഉണ്ട്
ഒ ഓ എത്ര മണിക്ക് തുടങ്ങും പത്ത് മണിക്കല്ലേ
ഓ പത്ത് പത്തരക്കൊക്കെ കൊണ്ടക്കേ ഉള്ളു പിന്നെ മൂന്ന് മണിയാമ്പോ വിളി ളികാൻമ്പൊ
ഓ ഓ ആര് നീ വിളിക്കോ ഹസ്ബന്റോയി വിളിക്കോ
രണ്ടുപേരും മാറും തിരിഞ്ഞൊക്കെ പോവും ഞാൻ ഇവിടെ വേറെ തേക്ക്ണെ ഞാൻ പോവും ഇല്ലെ എന്റെ ഹസ്ബൻഡ് പോവും
ഓ ഓ
ഉം അവിട നീ രീതിലല്ലേ വിടണെ
ഇല്ല ഈ കഴിഞ്ഞ വർഷൊക്കെ ഇതേപോലെ കൊണ്ടാക്കേം വിളിച്ച് കൊണ്ട് വരേം ചെയ്യുവായിരുന്നു
ഫീസ് ഒക്കെ എത്ര
വണ്ടി ഫീസ് ഇതുവരെയും പറഞ്ഞില്ലേ മറ്റേ ഫീസ് രണ്ട് നാന്നൂറ്
ഉം ഉം
ഏത് ഫീസ് മാസാ മാസം
ആ മാസം ഫീസ് രണ്ട് നാണൂറ് വണ്ടി ഫീസ് ഇതുവരെ പറഞ്ഞില്ല വണ്ടി ഫീസിന് വേറെയാണ് അത്
ഉം കണ്ടാ ഓ കേക്കാം എന്താ ഇവിടെ ഉം മാമി എന്തരാ ഒരിത് ചോയിച്ച്ണെ
ഓ ഓ പിന്നെ എന്തേര്
പിന്നെന്തോക്കെ വിശേഷങ്ങള്
അങ്ങനെയൊക്കെ അങ്ങ് പോണം അവിടെ ഫുഡൊന്നും കൊടുത്തു വിടണ്ടല്ലോ അങ്കൻവാടിയില്
ആഹ് ഇവിടെ ഒന്നും കൊടുത്തൊന്നും വിടണ്ട ഇവിടെ ഇപ്പ പണ്ടത്തോലെ ഉച്ചക്ക് ശേഷം മറ്റത് വീട്ടിലൊക്കെ കൊടുത്തു വിടുമായിരുന്നല്ലോ ലോ അത് ഇതൊക്കെ ഇപ്പ വീട്ടില് കൊടുത്തുട്ടന നിയമൊക്കെ മാറിട്ടോ ഇപ്പ ആഹ് അവി ടെ വെച്ച് ഉറ ഉറാക്കുമ്പിള്ളേരെ ഉറാക്കിയതിന് ശേഷം അത് കൊടുത്താണ് വിടണത്
ഓ നല്ല നല്ല എന്തൊരക്കെ ഫുഡൊക്കെ വല്ല അംഗവാടി കൊടുക്കണ
ഓ ഇപ്പം ആ ബിരിയാണിയൊക്കെ എടുത്ത് കളഞ്ഞ് എന്നൊക്കെ വാർത്തയിലൊക്കെ കേക്ക്ണ്ണ്ട് ഇന്ന് അവർക്ക് ബിരിയാണിയായിരുന്നു ബിരിയാണി എന്ന് പറയണെങ്കിലും ഒര് അളവ് അങ്കവാടിൽ അവർക്കെ പറഞ്ഞി ട്ടുണ്ട് അതനുസരിച്ച് അവർക്ക് ഇടാവുള്ളെന്ന് ഇത്ര എ എ ഇത്ര സാധനങ്ങള് ഇത്ര ആ ഉപ്പ് ഇത്ര ആവാവൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്തേരാ നൂട്ട് ചിക്കനൊന്നുല്ല പിന്നെ ഇടക്ക് ന്യൂട്രിയിലെടു പിന്നെ കൊഴുക്കട്ടെ അല്ല കോഴിക്കെട്ട അല്ല മറ്റേ ആ കോഴിക്കെട്ട തന്നെ ന്യൂട്രലോടി എന്തോ അവൻ കഴിക്കുവ എന്നൊക്കെ പറയ്ണ്
ഉം ഉം
ഗോതമ്പില അങ്ങനെ എന്തെങ്കലിലൊക്കെ ഉണ്ടാ
ഓ ഓ
ആഹ്
ഇവിടെ ഇപ്പ ഈ ഈ കുട്ടിക്ക് എല്ലാം കൊടുത്തു വിടണം ഫുഡൊക്കെ മുമ്പ് ഇവിടെ സ്നാക്സ് കൊടു കൊത്തടു വരണമായിരുന്നു ചോറ് ഇവരെ സ്കൂളിൽോയ്ക്കുന്ന ചോറായിരുന്നു കൊടുക്കുന്നത് അത് തന്നെ അങ്ങ് കൊടുക്കുമായിരുന്നു
ഓ
ഉ ഓ ഇപ്പ എല്ലാം അത്തോടണം ഉ പിന്നെ എന്തായ ഹസ്ബന്റ് പോവാറൊക്കെ ആയാ
ഓ ലീവൊക്കെ തീരാറായി
ആഹ
ഉം
നീ മറ്റേ ഓ ബ്രദർ വിളിക്ക നീ മറ്റേ കോഴ്സ് ചെയ്തിട്ട് എന്തേരായി
കോഴസിന്റെ ഒക്കെ ഒന്നും ആയില്ല
ഓ ഞാനും അത് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കണം ഒന്നും ആയില്ല
ഫുൾ ഷോകോടെ ഒന്നും അങ്ങോട്ട് റെഡി ആവണതുമല്ല
പിന്നെ എനിക്കാണെങ്കി കുട്ടീനെ വിെട്ടിട്ടു പോവാനുള്ള ഒരു വിഷമവും കൂടെ ഉണ്ട് അല്ലെങ്കി ഞാൻ ഇങ്ങനെ ഇറങ്ങി അങ്ങെ തരക്കയാണ് തന്നെ കുട്ടിയായി കഴിഞ്ഞാലം നമുക്ക് ഏറ്റവും കൂടുതൽ ആധരിക്ക ഒരു ടെൻഷൻ അവര് നൽക്കയോ എടുക്കോ
നക്കോ അതൊക്കെ എങ്ങന അവരെ കൊൊണ്ട് പറ്റുമ എന്നുള്ളൊക്കെള്ളരിത് നമ്മക്ക്
ഓ അതാണ് പക്ഷെ അതിനന് മുന്നേക്കെ ആണെങ്കി നമ്മളങ്ങ് പോവും
സത്യം അപ്പോഴൊക്കെ തുടക്കത്തിലൊക്കെയണ പോനി ഇപ്പൊ നോക്ക ങ്കിൽ ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ സ്കൂളിലൊക്കെ ചേർത്തതിനന് ശേഷം പോകന്നൊക്കെ
ആഹ എനിക്കിന ചെയ കാരണം ഈ കുട്ടി എട്ടര്പോ പോം എനിക്കപ്പോ ജോലണെ ഒരുക്കിർത്തിട്ട് പോയാൽ മതി അപ്പൊ വണ്ടി കയറിയ പോ പിന്നെ ന തുണിയാവും ഇവിടെ എത്തുമ്പോ മൂന്ന അമ്പതൊക്കെ ആമ്പോെച്ച് ഇവിടെ വരുമ്പോം
ഓ അതന്നെപ്പാ ആ മറ്റേ മണള്ള എന്നാല പറഞ്ഞില്ലോ എനിണ അതൊക്കെ തീർന്നു തോന്നുന്നു കാണാനില്ലട്ടാ
ഉം ക ഏ സിതാ വതക്ഷ ഇടെ
ന്നണ്ടോ